ഹലോ.
കേക്കാവോ?
ആഹ് ആഹ് കേക്കുന്നുണ്ട്.
ആഹ് എനിക്കും കേക്കാം എന്തൊക്കെയുണ്ട് വിശേഷ് ഉം ഇവിടെ എല്ലാരും സുഖമായിട്ട രിക്കുന്നു അവിടെയോ?
ഇവിടെ സുഖാട്ടിരിക്കണു ചായ ചായ കുടിച്ചോ?
ആഹ് ചായയൊക്കെ കുടിച്ചു ചായ ഒരു വൈകുന്നേരം ഒരു നാലുമണിയ ആവുമ്പോം ഞങ്ങള് ചായയൊക്കെ ഇട്ട് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഒണ്ടാക്കും വൈകുന്നേരം ഈ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തെ-
ആഹ് എന്നുണ്ടാക്കുവോ പലഹാരം അതോ ബേക്കറി ഐറ്റംസണോ?
അല്ല നമ്മള് രാവിലെ അഹ് എന്തേലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കത്തില്ലേ ദോശ അ പ്പം പുട്ട് അങ്ങനെ എന്തെലുക്കെ മിക്കവാറും ദിവസങ്ങളും വൈകിട്ട് അത് തന്നാ കഴിക്കുന്നെ പിന്നെ ചില ദിവസങ്ങളിൽ എന്തേലും എന്തെങ്കിലും പഴംപൊരിയോ അങ്ങനെ എന്തെങ്കലുമൊക്കെ ഒണ്ടാക്കും.
ഏഹ്. അത് കഴിക്കുവോ സ്കൂള്ട്ട് വന്നാ മക്കള്?
ആഹ് കഴിക്കും വൈക രാവിലത്തെ ആഹ് രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് വൈകിട്ട് കഴിക്കുന്നത് അതാണ് അവർക്ക് കൊറച്ച കൂടെ ഇഷ്ടം. കാര്യം ആ അതാവുമ്പൊ കൊർച്ചൂടെ വയറ് നറയല്ലോ വെശന്നായിരിക്കത്തില്ലേ സ്കൂള് വിട്ട് വെരുന്നത്
അ അല്ലെങ്കി പിന്നെ ചോറൊ
ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാ
ആ അങ്ങൻത്തൊക്ക ഇന്ന് പിന്നെ ഞാന് ഉണ്ടാക്കി പയമ്പൊരി ണ്ടാക്കി ചായ കുടിച്ചു
ആ ഞാനിവിടെ നിങ്ങളെങ്ങനെയാ പഴംപൊരിന്ന് പറയുമ്പം ഏത്തപ്പഴം പഴുത്ത ഏ ത്തപ്പഴം വെച്ചിട്ടാ ഒണ്ടാക്ക്‌ന്നെ ല്ലേ നമ്മള് ആ നമ്മള് ചക്കയില്ലേ വരിക്കച്ചക്ക
ആ
ച ചക്കപ്പഴം വരിക്ക അത് വെച്ചിട്ട് പഴം പൊരി എങ്ങനാണോ ഉ ണ്ടാക്കുന്നത് സെയിം അതേ മാവിലെന്നെ മുക്കിട്ട് ഒണ്ടാക്കും ആ പഴുത്ത ചക്ക ആ നമ്മള് പ ആ പഴം പൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചക്ക പഴംപൊരി ഉണ്ടാക്കും നല്ല ടേസ്റ്റ എനിക്ക് പഴംപൊരിക്കാളും ഇഷ്ട ട്ടം ചക്കപ്പഴമ്പൊരിയ
ആ അയ്ല് എണ്ണോന്നും പിടിക്കൂല
ഇല്ല നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കും
ഏ ഞങ്ങക്കൊന്നും അറിയില്ലട്ടോ ചക്കൊക്കെവടെ ഇഷ്ടം പോലെണ്ട്
അത് ഒരു തവ ഒരു ദിവസം ചെയ്ത് നോക്ക്യാ മതി
നമ്മള് സാധാ തിന്റെ മാവെന്നെ മൈദ മൈദ മൈദന്റെ മാവിലോ
ആ മാവെല്ലാം സെയിം തന്നെ നമ്മള് പഴമ്പൊരി ഉണ്ടാക്കുന്ന അതേ മാവ് പഴത്തിന് പകരം ചക്കപ്പഴം ഉപയോഗിക്കുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം
ഏ ഞാന്നുണ്ടാക്കി നോക്കണം
ഉം ചക്കൊക്കെ ഉണ്ടെങ്കി എളുപ്പവാ പ്രത്യേകിച്ച് മെനക്കേടൊന്നും ഇല്ലല്ലോ
ചക്കണ്ട് ചക്ക മക്കക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് പ്പ ഞാൻ ഞാന്ന് ചക്കക്കൂട്ടാൻ ണ്ടാക്കിന്നു ഉച്ചക്കക്ക് ഉം
ഓ
അതാപ്പൊ നമ്മക്ക് ചക്ക കിട്ട്യാ നമ്മളതാ ണ്ടാക്ക നമ്മള് ചെറിയ ചക്കായ ഇടിച്ചക്കായാല് ഇടിച്ചക്ക തോരണ്ടാക്കും
ആ ഇവിടേം അങ്ങനാണ് ഇവിടേം പച്ചച്ചക്ക കിട്ടിക്കഴിഞ്ഞാ അതാ ഒണ്ടാക്കുന്നെ പക്ഷെ പഴുത്ത ചക്ക കിട്ടുമ്പോ എനിക്ക് പഴ്ത്ത ചക്ക അല്ല പ അല്ലങ്ങനെ കഴിക്കാൻ അങ്ങനെ തന്നെ കഴിക്കാൻ എനിക്കത് അത്ര താല്പര്യല്ല ഞാ അതോണ്ട് ഇങ്ങനൊക്കെ എന്തേലൊക്കെ ഉണ്ടാക്കി കഴിക്കും
ഏ ഇവൽക്ക് പൈത്ത നല്ലഷ്ടാണ് മക്കക്ക് അതങ്ങനെ കഴിക്കും ആ ഇതമ്മക്കറില്ല അത് ആ വരിക്ക ചക്കവാണല്ലേ
ആ വരിക്കച്ചക്ക കൂഴച്ചക്കാണെങ്കില് അത് ങ്ങനെ അത്ങ്ങനെ ലൂസായിട്ടിരി ക്ക്ന്നല്ലേ അത് പറ്റത്തില്ലല്ലോ
ആ ആ അത് ശെരിയാ ഉം
പിന്നവടെ ആം എങ്ങന്യാ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യും പൂന്തോട്ടൊക്കെ ഉണ്ടോ വീട്ടില്
ഇല്ല പൂന്തോട്ടൊന്നുമില്ല നമ്മള് കൊറോണന്റെ ടൈമില് ഒക്കെ ഉണ്ടാക്കീന്നു നമ്മളെ ഹാങ്ങിങ്ങും അങ്ങനെ അന്നൊരു ട്രെൻഡാനല്ലോ അത്
അതെ അന്നില്ല അന്ന് കൊറോണയുടെ സമയത്തായിരുന്നു ഞങ്ങ ഞങ്ങളും വീട്ടിൽ പൂക്കളൊക്കെ ശരിക്കും നട്ട് വളർത്തിയത് ല്ല പത്തുമണി ചെടി അറിയാവോ ചെറിയ ചെറിയ ചെടി ആന്ന് ഞങ്ങളുടെ ഈ വീടിൻ്റെ പരിസരത്തെല്ലാം കൊറോണ സമയത്ത് അതായിരുന്നു അന്നത്തെ താരം ആ ചെടിയായിരുന്നു അപ്പൊ അന്ന് വീടും പരിസരം ഫുള്ള് പല കളറ് എല്ലാ കളറിലെ ഉണ്ടത് പിന്നെ ഇല്ലെ നമ്മളില്ലെ ചട്ടിൽ തൂക്കിയിടുന്ന പച്ച കളറിലെ എല എല കണക്കിലിരിക്കുന്ന ഒരു
അത് എനിക്ക് മനസ്സിലായി ആഹ്
ആഹ് അതായിരുന്നു അതൊക്കെയായിരുന്നു അന്നത്തെ താരങ്ങള്
ഉം അത് ശെരി അത് അതും ഇവടി ഉണ്ടാക്കീനു കൊറോണ ടൈമില്
ഉം
പിന്ന ക്കെ പോയി
കൊറോണ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങള് ചെയ്ത് പരീക്ഷിച്ചു നോക്കിയത് ചെടി ന ട്ന്നതായാലും അതേപോലെ പാചകം ഒക്കെ ആയാലും ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൗൺ സമയത്തൊക്കെ വീട്ടിൽ തന്നെ അല്ലായിരുന്നോ
ഉം ഉസ്കൂളും ഇല്ല എല്ലാരും വീട്ടില്ല ജോലി ഇല്ല ങാ പിന്നെ നമ്മൾ അന്ന് ആഹ് ചക്ക കാലേനു അപ്പൊ അതുകൊണ്ട് ചക്കക്കുരു കൊണ്ട് ഷെയ്ക്ക് ചക്ക പൊരി ഇത് ആ മാറ്റിയ ഇടിച്ചക്ക കൊണ്ട് പൊരി അക്കെ ഉണ്ടാക്കിണ്
ആഹ് ഞങ്ങളും ഞങ്ങളും ആ സമയത്ത് ചെയ്തിട്ടുണ്ട് ഈ ചക്കക്കുരുവ് വേവിച്ചിട്ട് അത് വെച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കും നമ്മള് മറ്റേത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിട്ട് അല്ലേ കട്ട്ലറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ
അതെതെ ഉരുളക്കിഴങ്ങിന് പകരോ
ആഹ് ഉരുളക്കിഴങ്ങിന് പകരം ചക്കുരു വേവി ക്കും അത് നന്നായിട്ട് വേവുമ്പോ അങ്ങനെ ഉടച്ചെടുക്കും അത് പ്പൊ ഉരുളക്കിഴങ്ങുടയുന്ന പോലെ പിന്നെ അത് ഉടഞ്ഞു വരത്തില്ലേ
ഉം
എന്നിട്ട് അത് വെച്ച് കട്ട്ലെറ്റ് ഉണ്ടാക്കുവാര്ന്നു
ഏഹ് നല്ല ടേസ്റ്റാ
ആഹ് നല്ല ടേസ്റ്റാ
ചിക്കനൊക്കെ ഇട്ടക്കാണ്ട അങ്ങനെ ല്ലേ നമ്മള് സാധ ഉണ്ടാക്കണ പോലെ
ചിക്കൻ അല്ല നമ്മൾ ചിക്കൻ ഇടാതെ അല്ലാത്ത വെജിറ്റബിൾ കട്ട്ലെറ്റായിരുന്നു
ആഹ് അങ്ങനെ ആഹ് മ് പല വിധം നമ്മള് എല്ലതൊണ്ട് എല്ലാം ഉണ്ടാക്കി ക്കല്ലേ നമ്മള് സാധനം ഒന്ന് മാറ്റിയാ മതി
ഉം ചക്ക കൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി എന്തെല്ലാ സാധനങ്ങളും നമ്മള് ചക്കയും കൊണ്ട് ഉണ്ടാക്കുന്നു ച ചക്കെടെ അകത്തിരിക്കുന്ന കുരു വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ
ആഹ്
നമ്മള് എനിക്ക് തോന്നുന്നു ഉപയ ഈ മാങ്ങയുടെ വിത്തും കൊണ്ട് നമുക്കൊരു ഉപയോഗല്ലേ നമ്മളിക്കുന്ന ആകെ ഉപയോഗിക്കുന്ന ഒരു കുരുന്ന് പറയുന്നത് ചക്കയുടെ ചക്കക്കുരു മാത്രമാ വേറെ ഒന്നെന്റെയും കുരു ഒന്നും നമ്മള് ഉപയോഗിക്കാറില്ലല്ലോ
ആഹ് അത് ശരിയാ പിന്ന ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാരും വീട്ടിലേ ഉള്ളത നമ്മള് ക്യാഷ് കൊടുത്ത് വാങ്ങൊന്നും വേണ്ട
ആ അതെ എല്ലാരും വീട്ടിലുണ്ട് നമ്മുടെ ഇവിടെക്കെയാണെങ്കില് വീടുകളിൽ വന്ന് ചക്ക വാങ്ങിച്ച പൈസക്ക് മേടിച്ചുകൊണ്ട് പോകും എന്നിട്ട് അവരത് പുറത്തു കൊണ്ടു പോയി വിക്കും ക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്
ആഹ് അങ്ങൻത്തെ ആ അങ്ങൻത്തെ ആൾക്കാര് ഇവടീണ്ട് ഓല് ക്ക വാങ്ങും ചക്ക പൊരിക്കാനാണെന്നൊക്കെ പറഞ്ഞു കാണ്ട് ചക്കപ്പൊരിന്റെ ആൾക്കാരുണ്ട് വാങ്ണ ആൾക്കാരുണ്ട് ചക്ക പൊരി ക്കലുണ്ടോ കുറെ
ആ ചക്ക പൊരിക്കും പച്ച ച്ചക്ക എന്താ നമ്മളിങ്ങനെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ് ഞ്ഞിട്ട് വറുത്തെടുക്കും അതല്ലേ ഉദ്ദേശിച്ചേ
ആ അതെ അതെ
ആ ചക്ക ചിപ്സ്
ആഹ് അതന്നെ കൊറെ ടൈം വേണ്ടെ അയിന്
അത് ആ അരിഞ്ഞെടുക്കുന്നതാണ് പാട് ഒരുപാട് നമ്മളിപ്പോ അരിഞ്ഞ് പാത്രത്തിലി ടുമ്പോൾ തോനെ ഉള്ളതു പോലെ തോന്നും പക്ഷെ അത് വറത്ത് വരുമ്പോ ഇച്ചിരിയേ കാണത്തുള്ളൂ
ആഹ് അതാണ് നമ്മള് കൊറെ ടൈമ് ഇരിക്കയും ചെയ്യും പക്ഷെ ഒന്നും ഉണ്ടാവൂലാ
ഇല്ല അത് രണ്ട് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തിന്നുമ്പഴത്തേക്ക് അത് തീരുകയും ചെയ്യും
ആഹ് അത് കുട്ടികളൊന്ന് വാരി പോയാ നമ്മള് ഒക്കെ കയ്യും പിന്നെ ചായക്ക് ചായക്ക് കൂട്ടാനൊന്നും ഇണ്ടാവൂല നമ്മള് ഡബ്ബയിലാക്കി വെക്കാനൊന്നും ഉണ്ടാവൂല ആഹ് ഉം
വേറെ ഈ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാറുണ്ടോ
ഓ ചെയ്യാറുണ്ട് ഞാന് ഫസ്റ്റ് നമ്മള് വിവാഹം കഴിഞ്ഞതില് നമ്മക്ക് ഒന്നും അറീല്ലല്ലോ പാചകൊന്നും അപ്പൊക്കെ യൂട്യൂബ് ന്നെ നമ്മള് ബിരിയാണി മന്തി അങ്ങൻത്തൊക്കെ ആ മന്തി ണ്ടാക്കാറുണ്ട്
ഉം ഞാൻ നമ്മൾ ഇതുവരെ ബിരിയാണിയും മന്തി ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല
ആ നമ്മള് പിന്നെ ഇവിടെ വീട്ടിൽ തന്നെ ഇങ്ങനെ കൊറച്ച് കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കലുണ്ട് പിന്നെ നമ്മള് വിശേഷ ദിവസങ്ങള് പെരുന്നാള് അങ്ങനെയൊക്കെ വരുമ്പോ ഞമ്മളന്നല്ലേ വീട്ടില് അപ്പൊ ഇണ്ടാക്കും
ഉം ഹും
ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ സത്യം പറഞ്ഞ കുറച്ച് മെനക്കേടാ അല്ലേ
അല്ല എളു എളുപ്പാണ് അത് സാധനങ്ങളൊക്കെ ഇതാക്കി യാ ആ എളുപ്പമാണ് ആ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ റെഡിയാവും
മം
ഉം വല്യ ബുദ്ധിമുട്ടൊന്നുംല്ല ബിരിയാണിക്ക് സാധനങ്ങൾ കുറച്ച് വാണം പക്ഷെ മന്തിക്കായ നല്ല സിമ്പിളാ സാധനം കുറവാണ് ഉം വേഗണ്ട് എന്തൊക്കെ ഫുഡാ ഇണ്ടാക്കാ ഇങ്ങളെന്ത്‌ ഫുഡാ ഇണ്ടാക്കല് എന്തൊക്കെയാ അറിയാ
നമ്മളിവിടെ ഏ നമ്മുക്ക് മിക്ക ദിവസങ്ങളിലും ചോറും കറിയൊക്കെ തന്നെ പിന്നെ രാവിലെ ദോശ ഇഡലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും അതിന് കറി ഉണ്ടാക്കും ചോറിന് മീൻകറി സാമ്പാറ് ഇങ്ങനെ പുളിശ്ശേരിയോ എന്തെലും ഒഴിച് കറിയോ ഒരു തോരൻ മീൻകറി അതാ സാധാരണ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നെ
ആഹ്
പിന്നെ ചെല ദിവസങ്ങളിൽ രാത്രി ചപ്പാത്തിയോ കഞ്ഞിയോ ആയിരിക്കും
കഞ്ഞി കുടിക്കോ കഞ്ഞിക്ക്
കഞ്ഞി ഭയങ്കര ഇഷ്ടാ കഞ്ഞിയും പയറും കൂടി ഇട്ട് വേവിക്കും
ചെറുപയറ് ആ അപ്പൊ ഐക്ക് ഇതൊന്നും വേണ്ട വേറെ ഉപ്പേരികളൊന്നും വേണ്ട
അച്ചാറ് ചെലപ്പോ ചമ്മന്തി എന്തെലും ഉണ്ടെങ്കിൽ അത് ചമ്മന്തിയാര്ക്കും അല്ലെങ്കിൽ അച്ചാറ് മാങ്ങച്ചാറോ നാരങ്ങ അച്ചാറോ ഒക്കെ ഉപയോഗിക്കും
ആഹ് കഞ്ഞി കുടിക്കും ഞങ്ങൾ നോമ്പിനൊക്കെ കുടിക്കും കഞ്ഞി അത് ക്ഷീണത്തിനെ
ഓ
നോമ്പ് തുറന്ന് കുറച്ച് നിസ്കാരക്കൊ കഴിഞ്ഞിട്ട് അങ്ങനെ
ഏഹ്
കഞ്ഞി കുടിക്കും അപ്പം നല്ല ക്ഷീണത്തിന് നല്ല ആശ്വാസക്കാരം
ഓ നിങ്ങക്ക് നോമ്പ് കഞ്ഞിന്നു പറഞ്ഞോണ്ടല്ലേ
ആഹ് ചീരാകഞ്ഞി ചീരാകഞ്ഞി നമ്മള് നല്ല ചീരക ക്കെ അരച്ച് തേങ്ങയില അരച്ച് അങ്ങനെ
ഉം ഞാൻ ഒരു തവണ ഒരു തവണ കുടിച്ചിട്ടുണ്ടത്,
ആഹ് വേറെ എന്തൊക്കെ ഇവിടെ നല്ല മഴ വര്ന്ണ്ട് അൗടെ
ആ ഇവിടെ മഴയുടെ ഒരു ലക്ഷണം പോലും ഇല്ല ഇവിടെ ഇപ്പഴും നല്ല വെയിൽ തെളിഞ്ഞ് നിക്കു
ആഹ് ഇപ്പളും വെയിലുണ്ടോ വെയിലൊക്കെ പോ പോകാറായില്ലേ,
ഇല്ല ഇവിടെ ഇപ്പഴും നല്ല വെയില് ഇങ്ങനെ നിക്ക ഇങ്ങനെ സൂര്യാ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു യില്
അ ഉം പിന്നെന്താ ന്നാ ഓക്കെന്നാ, ഞാൻ പിന്നെ വിളിക്കണ്ട്ട്ടോ
ഓ ന്നാ ശരി.
ഓക്കെ.